ആഹ കേൾക്കണില്ലേ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താ വിശേഷം
നല്ല വിശേഷം
ആഹ എന്തുവാ പണി
മക്കളെ പഠിപ്പിക്കാണ് ഭക്ഷണൊക്കെ കൊടുത്തോ
ഓ ഭക്ഷണം കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് കൊറച്ചൊക്കെ ഒന്ന് കഴിയണം എന്നാലേ കൊടുത്തിട്ട് കാര്യള്ളു മറ്റേ പി പിന്നെ ഇങ്ങനെ കളി തന്നെയാ ഇപ്പൊ നാളെ ശനിയും ഞായറും അല്ലേ അപ്പൊ ഇന്നൊന്ന് വെറുത വിട്ടേക്കാം
ഇവിടെ അങ്ങനെ തന്നെയാണ് ഇന്ന് ഉച്ച വരെയുള്ളൂ സ്കൂൾ ഉണ്ടായത് ഇന്ന് ഇനി - തിങ്ങ ഉണ്ടായിട്ട് ഉച്ചക്ക് വിട്ട് അതുകൊണ്ട് ഇന്ന് കുറച്ചു നേരം ഉറങ്ങിയപ - ഇനി കുറച്ച് സമയമൊക്കെ ഇ വിടുന്ന് ഒരുങ്ങി നിന്നോളും അല്ലെങ്കില് മ - വിഭ വാം കൊടുത്ത് കുറച്ചൊന്ന് വായിക്കുമ്പോ ഇത്ര ഒക്കെ - അവിടെ തന്നെ ടേബിൽമേ തലവെ ച്ച് കിടന്ന് ഒറങ്ങൽ ഒക്കെ തൊടങ്ങും
അതെ അതെ അത് ഓലക്ക് ബുക്ക് എടുത്ത് കഴിഞ്ഞാല് തുടങ്ങും കൈവേദന കാല് വേദന എന്നാ ഉറക്കം വരലേ
അയിക്കൂടെ മദ്രാസ ഒന്നുമില്ല മ മദ്രസ് ഉണ്ടാകുമ്പോ രാവിലെ എണീ- ക്കണല്ലോ അപ്പൊ പിന്നെ നേരത്തെ എണീച്ചാല് വേഗം പിന്നെ ആ പിന്നെ- ഫുള്ളും കളി തന്നെയല്ലേ ഫുള്ളും കളി വന്നാലും ഇ - കളയിം പിന്നെ മാ വെയ്കുന്നേരം ആകുമ്പോത്തിന് വേഗം ഒറക്കോം വന്നോളും ഷീണി
അതെ അതെ ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നടക്കല്ലേ ഫുട്ബോൾ കാണല്ണ്ടോ?
ഇല്ല ഞാന് കാണൊന്നില്ല മക്കള് ചെലപ്പോ ഇവിടെ ക്ലബ്ബുണ്ട് ക്ലബ്ബിലൊക്കെ പോയിരിക്ക് ക്കും ഓരെ ഓരെ ടീമൊക്കെ ആവുമ്പോ അയിന് ഇസ്കൂളിളേളാണ്ടെ അങ്ങനെ ക്ലബ്ബിൽ പോയി കാണാനും പറ്റൂല്ല നേരത്തെ ഒ ഇതിനെ കൊറെ പന്ത്രണ്ടരക്ക് കളി അതൊന്നും ഒമ്പതരന്റെ കളി കാണാൻ പോയി അങ്ങനെയെക്കെ പോവുള്ളൂ ന്നാ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോത്തിന് വരുല്ലോ ഇല്ലെങ്കിലും ഓല് ഫോണില് ഇവിടെ ആ ഇപ്പന്റെ കൂടെ ഓല് ഫോണിലൊക്കെ കാണാന്നല്ലാതെ ഓല്ക്ക് ക്ലബ്ബില് പോവണം അവിടെല്ലെ എല്ലാരും ഇണ്ടാവാ ഇവിടെ അടുത്തന്നെ ക്ലബ്ബാ ആ ഞങ്ങള വീടിന്റെ ചാരിയെന്നെ
പഠിക്കുമ്പോ ഒച്ചേം ഒച്ചേം പടയൊക്കെ ഉണ്ടാവുള്ളു
ത്തെ വീടിന്റെ അടുത്ത് തന്നെ ക്ലബ് ആണെ എന്നിട്ട് ഒ ഒരു ഗോളടിടുമ്പോ ഞാനപ്പോ തന്നെ പറയും ഏതോ ഒരു ടീമ് അടിച്ചണ്ണ് പറിയും. ഇവിടന്ന് കാരണം അത്ര ഞങ്ങൾ കെടക്കണ റൂമിന്റെ അടുത്തക്ക് എന്താണ് ഒച്ച പാട് കെടന്നൊറങ്ങാനൊന്നും പറ്റൂല. ഉം സൗണ്ട് നല്ലോം ഉണ്ടാവും
നല്ല സൗണ്ടയ്ക്കാരം ആ പിന്നെ ഇപ്പങ്ങള് കണ്ടില്ലേ മ റ്റെ എല്ലാ എല്ലോടുത്തും ഓരോ കട്ടൗട്ടും അതു പോലെ വല്യ വലിയ പോസ്റ്ററുകളും
ആ അപ്പൊ സ്കൂളിൽ വരെയുണ്ടല്ലോ അതൊക്കെ അദ്യൊന്നും അങ്ങനെയൊന്നും സ്കൂളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ
ടീം വൈസ് ആയിട്ട് ഫുട്ബോള് ക കളിക്കണ ണ്ട് ഇതേപോലെ അർജ ജന്റീന ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാണ്ട് ജേഴ്സി നാല് ഗ്രൂപ്പാക്കി തിരിച്ച്ങ്ങാണ്ട് ആ ജെ ജേഴ്സിയൊക്കെ ഇട്ട്ങ്ങാണ്ട്
നല്ല ആവേശാണ്
ആ അപ്പം കുട്ടികൾക്ക് നല്ലൊരു ആവേശയ്ക്കാരം അപ്പം സ്കൂളിലോട്ട് പോവാനും
ഇപ്പ അത് പറഞ്ഞാലേ ഒരു ഫ്രണ്ടിലിയായിട്ടാണല്ലോ അങ്ങനെ ടീച്ചർ മാരായാലും എല്ലാവരും കുട്ടികളെന്താ പറെണെ അതിലൂ അങ്ങനെ അല്ല കളിയിലൂടെ പഠനം പറഞ്ഞമ പുതി അതാണല്ലോ ഇപ്പൊ അത് ആദ്യത്തെ പോലെ പഠനം മാത്രല്ല ഉം കളിയിലൂ പഠനാണ് അതാണ് അതുകൊണ്ട് മക്കൾക്ക് ഒരു ചടപ്പില്ലല്ലോ പ്പ എന്റെ മക്കൾ പോകൂല്ല എന്ന് പറയണോ കരയണോ
ഒന്ന് പറയുന്നത് കൊറവാണ് ഇപ്പൊ എൽ കെ ജി കുട്ടികളൊക്കെ പറഞ്ഞെങ്കിലേ ഉള്ളൂ ബാ ക്കിയുള്ള ഇങ്ങനെ പോവുന്ന കുട്ടികൾ ഒരിക്കലും അങ്ങനെ
അല്ലെങ്കി ആ പൊതുവേ ഏഹ് വലിയ ക്ലാസ് എത്തിയാലും മക്കൾക്ക് മടി ഉണ്ടാലും ഉണ്ടാലും
ആ ആദ്യൊക്കെ ഇങ്ങനെ പറയണേക്കാ സ്കൂൾക്കാന്ന് പോയിട്ട് വേറെവിടെക്കെങ്കിലും പോയി അപ്പൊ അതൊക്കെ കൊ കേൾക്കൽ കൊറവാണ്
അത് കൊറവാണ് പിന്നെ മക്കൾക്ക് പോകാനും മടിയാണ് ചടപ്പ പണ പനി വയറുവേദന ഇപ്പൊ ആ വയറുവേദനയൊന്നും ഇല്ലല്ലോ
അതെ ഇപ്പ അതല്ലേ പിന്നെ സ്കൂളിൽ എത്തിയാല് ടീച്ചർ അയിനനുസരിച്ചുള്ള അപ്ഡേഷന് തരുന്നുണ്ട് അതായത് വന്നേക്കണോ ഇല്ലയോ ആബ്സെന്റ് എന്തുകൊണ്ടാ എന്തോണ്ടാണ് പേരന്റ്സിനെ അന്നെ വിളിച്ച് ചോയിക്കുന്നുണ്ട്
നല്ലൊരിതാണ് അപ്പക്കപ്പ നമ്മള് എന്തും അറിയും ഉം രാവിലക്കേത്തത് അറിയണ്ട് പിന്നെ
അതന്നെ അതന്നെ ഓരോ പിരീഡിലും ഉണ്ട്പ്പോ അറ്റെൻഡൻസ്. ഓരോ പിരീഡിലും അറ്റെൻ ത്ത്ടുമ്പം ഓ ആ ഓരോ ടീച്ചേഴ്സ് തന്നെ ഏ ഇപ്പോ സ്കൂള്ന്നെ ക്ലാസ്സ് കട്ടാക്കി കഴിഞ്ഞാല് ഒൽക്ക് അറിയാൻ പറ്റ് റ്റും, അപ്പ തന്നെ അവര് പേരന്റ് വിളിച്ചു പറയും എന്തുകൊണ്ടാ ഈ പീരിഡില് കണ്ടില്ലല്ലോ കഴിഞ്ഞ പീരിഡിൽ ഇണ്ടായിന് അവന് എവിടെയാ പോയെന്നൊക്കെ ചോദിച്ച്
ആഹ് പിന്നെ സ്കൂള് വിടണ ടൈം നമ്മക്ക് വിട്ടണ്ട്, വീട്ടില് വീട്ടിലെ ത്തിയിട്ട് നമ്മള് മെസ്സേജ് അയക്കാൻ പറയണുണ്ട്. വീട്ടിലെത്തിയ ടൈമ് മക്കളെത്തിയോ എന്നുള്ളത് അറിയിക്ക ക്കാൻ പറയണ്ട്, ഇപ്പ എല്ലാം കൊണ്ടും നല്ലൊരിതാണ്, അത് കാരണല് കാലം അങ്ങനെ തന്നെയാണ് പോകണത് മക്കള് സ്കൂളില് പറഞ്ഞ് ഒരു പേടി പിടിച് ച്ച് ഒരു കാലാണത്ത് കൂടെ ആണല്ലോ നമ്മള് പോണെ എന്
അതെ അതെ ഇപ്പ ഇന്ത്യക്ക് കേൾക്കുന്ന പല മ് മയക്കുമരുന്നും കാര്യങ്ങളും അതാണ് മ്
ചെറിയ മക്കളും ആണും പെണ്ണൊന്നുംല്ല്യ എല്ലാര കൈയ്യിലും അതാണല്ലോ പോണത് കേരളത്
കുട്ടനാട് കണ്ടല്ലോ ഒരു പ്ലസ് ടു പഠിച്ച പെൺകുട് യ്യോ അയിന്റെ
പ്ലസ് ടു പഠിച്ച ഒരു പെൺകുട്ടി മൂന്നാൺകുട് ആണുങ്ങളും അയില് രണ്ടാൺകുട്ടികള് ചെറുത് ആ ഒന്ന് കൊറ ച്ചൊക്കെ ഒരായതും ഈ പെങ്കുട്ടിന്നന്നു പറ അതെ ഇവിടെല്ല മകളല്ല. അയിനെ പഠിക്കാൻ വേണ്ടീട്ട് ഇങ്ങിട്ട് പ്പ കൊല്ലത് ഇല്ല അത് ഇവിടെ എവിടെയോ പഠിക്കാൻ വന്നതാ. ഏ എന്താപ്പത്? ഞാൻ പറയാ അതൊക്.
അതന്നെ ആ അങ്ങനെ അവര് മാതാപിതാക്കളൊക്കെ അത്രേം ഓലെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് പറഞ്ഞേക്കണെ പഠിക്
അതാണ് ഇനിയിപ്പോ വീട്ടക്ക് പോകുമ്പോ നല്ല ഡീസന്റ് ആയിട്ടാകും പോക്വ ഒരു പ്രശ് നോല്ല ഒന്നുവില്ല പക്ഷെ ഈ ഒരു ഈ ഒരു വാർത്തയിലൂടെയാക്കാരിതൊക്കെ ഇതേ ഈ ഒരു വാർത്തയിലൂടെകാര് ഓലെക്കെ അറിയാൻ കഴിയണം. നല്ല വീട്ടില് ഒക്കെ അപ്പൊ ഞാൻ പറയാ
അവരങ്ങു മനസ്സങ്ങു തകർന്നുണ്ടാവും, പാരൻസ്. ഇതൊക്കെ
ഉം എന്തൊരു അവസ്ഥയാണിതന്നൊക്കെ ഞാനങ്ങനെ പറയാ ഇപ്പ മക്കളെയൊന്നും ദൂരയൊന്നും പറഞ്ഞക്കാൻ പാടില്ല ശരിക്ക്. എന്റൊരുതിലാട്ടോ ഞാൻ പറയെണെ മക്കളൊക്കെ അടുത്തടുത്ത് ഉണ്ടെങ്കിലും പഠിപ്പിക്കുക ഇല്ലെങ്കിൽ പഠനം വേണ്ട.
എന്നാ ഒരു സമാധാനമാണ് നമ്മള് കൺമുന്നിൽ ഉണ്ടാവുമ്പോ ഏ പഠിച്ചാല്. ഇല്ലെങ്കിലും ഞമ്മക്കൊക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ. മറ്റതെന്നാല് ഓല് പഠിക്കണണ്ടോ ചോയ്ച്ച പഠിക്കുണ്ട് പഠിക്കില്ല ച പഠിക്കില്ല ആ ഒരു മനസ്ഥിതി ച്ച് നമ്മളോട് ചോദിക്കുമ്പോ പഠി ക്കിണ്ടന്ന് പറയും. അവർക്ക് അങ്ങനെ ഇവിടെ ആവുമ്പോ ആരും കാണാനുംല്ല ആരേം പേടിക്കാനുംല്ല.
പേടിക്കണ്ട ഒന്നും അറിയണില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിലിങ്ങനെ ആ അങ്ങനങ്ങനെ പോകും പഠി കാന നല്ലൊരു പേര് പറയും ഇപ്പം ഞാൻ പറയണത് എന്താ മക്കളൊര ഒറ്റ പ്ലസ് ടു കഴിഞ്ഞാൽ ഇന്ത്യനെതിരി പറയട്ടെ ആണായാലും പെണ്ണായാലും ആ പുറത്ത് പോയിുണ്ടല്ലോ പഠിക്കണ ജോലി കിട്ടും മറ്റേ കിട്ടുന്നില്ല ഒരിക്കലും പറ്റില്ല കാരണം ഏത് പഠിക്കണ മക്കളായാലും ഒരൊക്കെ കൂട്ടത്തില ഉണ്ടായാൽ മതി ഒന്നുണ്ടായാൽ മതിയല്ലോ
ഒന്ന ഉണ്ടായാൽ മതി പിന്നെ ഇപ്പൊ ഫോണും എല്ലോടത്തും അവൈലബിൾ ആണല്ലോ അപ്പം പിന്നെ
ആതില്ലാണ്ട് ആതി കൂടൊയിട്ട് പോവവാണല്ലത് എന്തിനും പേടിക്കേണ്ട ഒരു കാലാണ് സ്കൂള് വിട്ടാല് നേരരെ വൈക്കിയാല് ഞാൻ പറയാ ആദ്യം ഒരു പേടില്ലേനു സ്കൂൾ ഇട്ടാല് എവിടെങ്കിലും മാവിന്റെ ഓട്ടിലോ പുളിന്റെ ഓട്ടി
അതെ ഇപ്പ അതു അല്ലേ ഇപ്പ അങ്ങൻത്തൊന്നും ഓൽക്ക് അറിയൂല
ഉം ഉം ഒരു കളി അറിയ്ണില്ലല്ലോ ഇപ്പത്തെ മക്കക്ക് ഓര് വീട്ടിലുണ്ടോ ഇല്ലേന്ന് അറീല ഹേ ഒന്നങ്കി ആ ഫോണും കൊണ്ട് എവിടേങ്കിലും അടങ്ങിയിരിക്കണ കണ്ടാല് അപ്പ ഒർപ്പിക്കാ അഹ് ഫോൺലാണ് ഞ് ഇതൊക്കെ മാറി മർഞ് പോവാണ് എവിട്ക്ക ഇതി ഇപ്പം കണ്ട്ലേ നല്ലോണം ലഹരി പിടിക്ണ്ട് പക്ഷെ പക്ഷെ അതിലേറെ ആൾക്കാരെ എട്ത്ണ്ട്
അതെ
എന്നാ ഈ പിടിക്കപ്പെട്ണതിലൊക്കെ പിടിക്കപ്പെടുന്നതൊ ക്കെ കണ്ടോ ചെറിയ ചെറിയ മക്കളെ കൈയ്യിന്നാ കിട്ട്ണത് പ്ലസ്റ്റു, പ്ലസ് വണ്ണ്, ഡി ആ മ ക്കളെ കയ്യില് അതെല്ല വല്യ വല്യ പ്രായയോരോ അങ്ങനെന്നും അല്ല അതും എന്താണ് ഇപ്പോ ഇതിന്റെ കഥ അത് മുസ്
മുസ്ലിങ്ങളുടെ കയ്യിലാ. നമ്മള് ഹിന്ദുസിന്റെ എന്തെന്നെ ആയ്ക്കോട്ടെ ഏതൊരു വാർത്തയിലായാലോ ആയ്ക്കോട്ടെ അതിലൊരു മുസ്ലിം ആണോ പെണ്ണോ എന്തെങ്കിലും ഉണ്ടാവും.
മുസ്ലീമാണോ ഒരു ചെക്കന്മാരെ കണ്ടാ ഹിന്ദു ആണോ മുസ്ലീമാണോന്ന് അറിയുന്നില്ല. പിന്നെ പെൺകുട്ടികളെ കണ്ടാ പെൺകുട്ടി കുട്ടികളെ കണ്ടാൽ ആണോ പെണ്ണാന്നു തിരിച്ചറിയില്ല. ആൺകുട്ടികളെ കണ്ടാലും തിരിച്ചറിയില്ല. ഒക്കെ ഒരേ വേഷത്തിലായിട്ട് പോകും. ആണ്, ഇപ്പ പെങ്കുട്ടി അതിൻ്റെ പേര് പെണ്ണാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ അതേ രൂപത്തി തന്നെ ആണുങ്ങളും ഉണ്ടല്ലോ. അതേ അത്ര മുടിയും ഇതൊക് കാക്കി ആ ടീഷർട്ടും പാൻ്റും ഇടും.
അതെ. ഇപ്പം ആ ഇപ്പം കാസ്റ്റ്‌ ആ ആണും പെണ്ണും വേ ഈ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കുന്നൊണ്ട്. അതായത് എടീ ഇന്നിട്ട ടീഷർട്ട് എനിക്ക് നാളെ തരോച്ചാല് ഇവര് കൊടുക്കും. എന് ന്ട്ട് ഓലെ ഇട്ട് വരും.
പിന്നെ ഇസ്കൂളിലൊക്കെ ഈ മക്കളെ കൊ മക്കളോട് പിന്നെ ഒരു നല്ല രീതിയിലല്ലാതെ മോശം ട്ടൊന്നും ഈ ടീച്ചർമാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ ഓരോന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നിന് രണ്ടടി അങ്ങ്ട് കൊടുക്ക അത് അയിന്റൊക്കെ ൽ ഇങ്ങൻത്തെ ഓരോത് ഇണ്ടാകും അതല്ലാതെ ഓൽക്കൊന്നും സ്വയം ധൈര്യട്ട് വരൂലല്ലോ പ്പം ടീച്ചർമാർക്കെന്നെ ശ ഓൽക്കൊക്കെ മക്കളോട് എന്തേ പറയാൻ പേ
ദേഷ്യപ്പെട്ടാ പേടിയ ദേഷ്യപ്പെട്ട അതല്ല ഇപ്പം ആ ഇപ്പൊ പ്രത്യേകിച്ച് ബോയിസ് ബോയ്സിനോടെങ്ങാനും ഇപ്പൊ ഒരു എട്ടൊ ഒമ്പതോ പഠിക്കുന്ന ബോയ്സിനോട് ഏ നമ്മളെ അധ്യാപകർമാര് ചീത്ത പറഞ്ഞാല് ഓല് അതിനെ എതിർത്ത് എന്തെങ്കിലും ഒന്നും പറയാതെ ക്കൂലാ ഓൽക്ക് എന്തോ ഒരുബേക്ക് ന്ന് എന്തോ ഒരു സപ്പോർട്ട്ള്ള പോലെയാണ് സംസാരത്തിൽ
അതാണല്ലോ ഒരു പറയുണ്ടല്ലോ മാതാപിതാക്കളോട്ന്നെ പറയും മീറ്റിംങ് വെച്ച ഓര് പറയും ഞാൻ എത്രയോ കേട്ടതാ മീറ്റിങ്ങിൽ തന്നെ ഓര് പറയും നിങ്ങളും ഇവിടുന്ന് പറയാൻ വയ്യ വിടുന്ന് പറഞ്ഞ ഞങ്ങള് നേരെ തിരിയാണ് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരോട് ഇങ്ങനെ മീറ്റിങ്ങിന്റെ സമയത്ത് പറയപ്പോ ഒക്കെ അത്ഭുതം നമ്മള കാരുന്ന് ഇന്റെയൊക്കൊ ഒരു അവസ്ഥയട്ടോ പറയാം ടീച്ചറിനെ അവിടെ കണ്ടിണ്ടെങ്കി ഇവിടെ ക്ലാസ്സി എത്തി
അതാ അതാണ് നമ്മുക്കൊക്കാ ആ പേടി ഉണ്ടായിരുന്നു ഞ്ഞ് ഒരു വടി എടുത്ത് കഴിഞ്ഞാല് പിന്നെ പേടി
ഓലെ കൂടെ മുന്നില് ടീച്ചർ പോണുണ്ട് കണ്ടാല ഓലെ ഒന്നും കൂടി ബേക്ക്ക്ക് ന്നോള്ളും
അതെ
ഉം ടീ
അല്ലെങ്കിൽ ഇപ്പ ടീച്ചേഴ്സിനെക്ക പല തരത്തില് അങ്ങനെക്ക ഇപ്പ നടക്കന്നിണ്ട്. പിന്നെന്താടാ?
എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ ശരി